ലോ
ഹലോ
ആ ചേച്ചി ഫ്രീയാണോ കേക്കുന്നില്ലേ മ് ആ അവിടെ മഴണ്ടോ
ഇല്ല ഇല്ല ഇന്ന് നല്ല വെയില
ആണോ ഇവിടെ നല്ല മഴയാണ് ഏ ഇവിടെ നല്ല മഴാന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല മഴയാ
ആ മഴ ഉണ്ടവിടെ
ആഹ് വടെ നന്നാ
ആണോ ബടെ ന നല്ല ചൂടട്ടൊന്ന്
അഹ്ശ്
ഇല്ല ഇന്നലീ ണ്ടായിട്ടില്ലട്ടോ മഴ മിനിഞാന്ന് അത്യാവശ്യം നല്ല മഴ പെയ്തു നല്ല ഇഡ്യോക്കെ വെട്ടി അത്യാവശ്യം നല്ല ഇതിലെമഴണ്ടാർന്നു. ഇന്ന് തീരെല്ല
ഞങ്ങക്ക് ഇവിടെ ഇന്നലെ നല്ല ഇട്യോക്കെ വെട്ടിയിട്ട് നല്ല മഴയായിരുന്ന്
അ അ അ പിന്നെ കൊഴപ്പില്ല തീരെല്ല ഒന്നുംല്ല
ചെറിയമോനാണോ
ചെറ്യേ മോനാണ് ഞാൻ നോക്കുമ്പോക്കിന് ചേയറി കേറി മേലെത്തീക്ക്ണ്.
ആഹ് അയ്യോ
അതേതാ അപ്പർത്തെ വീട്ടിലെ കൊച്ച് വന്ന്ക്ക്ണ്. അപ്പൊ അവള് കേറിപ്പെയ്ക്ക്ണ് അവളെ പെറകെ ഇവനും കേറി ക്ക്ണ് നോക്കിങ്ങോണ്ടിരിക്കണം പേഡ്യാണ്
എ ഏ പ്പഴാ ഇങ്ങോട്ടേക്കാ പോവ്ന്ന്ള്ളത്
ആഹ് സ്റ്റേറിന്ന് ആര്യത്തില് പേടിയാണ്. ആടെപ്പന്റെ ഇപ്പൊ മോളെ മീറ്റിങ്ങ് പേരൻറ്സ് മീറ്റിംഗിന് പോയെ സമയത്ത് കഴിഞ്ഞറാവശ്യം പോയപ്പോ ണ്ട് ഓളെ ഫ്രണ്ടിന്റെ മ്മ പറയണ് അവരെ പിന്നെ മൂത്താപ്പാന്റെ മോള് തേപോലെ എന്നും ഓപ്പൺ ടറസ്സിൽ മേളിലാണ് തുണി വീച്ചി അ ടാൻ പോവാർ മിഷീന് താഴേണപ് ഓ തുണി ട്ത്തിട്ട് ആറിയിടാൻ വേണ്ടി മ് മേലെ പോയിട്ട് പിന്നെ വീടിന്റെ മോള് പോയിട്ട് ആറിടുന്നർഞ് അപ്പൊ എന്ന് പോവുമ്പളൂ ഈ കുട്ടി ണ്ടാവും കളിക്ക്ണ് കുട്ടി ന്നങ്ങട്ട് മൈന്റെയ്യലെന്നെല്ലാ പർഞ് അപ്പൊ പിന്നെ ഒരു ദിവസം പോയ സമയത്ത് വൾ പോണമ്പോ കുട്ടി സ്റ്റയറിന്റെ താഴെര്ന്ന് കളിക്ക്‌ണ് ണ്ടർഞ് വൾ ആറിട്ട് വന്നപ് ബ്ലഡില് കുളിച്ചിട്ട് താഴെ കെടക്കുന്ന കുട്ടി. മരിച്ചു പറഞ്ഞു രണ്ടു വയസ്സ് ഇതേപോലെ ഇവരെ മോന്റെ പ്രായള്ള കുട്ടി. മേലെ കയറീട്ട് ചാടീട്ടിണ്ടാവും. ഇവള്തൊന്നും സൗണ്ടൊന്നും കേട്ടിട്ടൂല്ലാ. അപ്പോ അത് കേട്ടപ്പോ ഇനിക്കാ പറേഞ്ഞട്ടപ്പോ ഇനിക്ക് ഭയങ്കര ടെൻഷനാ.
ആ എന്താ ആണല്ലോ? പറയാൻ പ റ്റത്തില്ലല്ലലേ.
ചറിയ മക്കളല്ലേ? അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറീലല്ലോ അപ്പോ അവനൊറങ്ങാണ്ട് ഞാൻ വീട്ട് ഒരു പണി ഇട് ക്കൂല്ലാ പിന്നാരൂല്ലല്ലോ ഞങള് മാത്രല്ലേ ഉള്ളു ഞാനും മോളും മോനും തന്നെയു ഉള്ളു ഇവടെ. ഹസ്ബൻ്റ് പൊറത്താ പിന്നെ നമുക്കുള്ളത് ന ക് ണ്ടാക്കിയാ മതിയേലൊ
മ്മ് മ്മ്
ഉണരുന്നതിൻ്റെ മുന്നേ എല്ലാ ജോലികൾ അത്യാവശ്യം തീർക്കും പിന്നെ അതിനു ശേഷം ഞ് തൊടയ്ക്കലൊക്കെ അവനൊറങ്ങിയതിനന് ശേഷം
മ്മ് അട്തൊറകത്
അട്ത്തെർക്കത്തിന്ശ് സമയത്തെട്കോള്ളു ഇല്ലെങ്കില് തൊടച്ച് കഴിഞ്ഞാല് ഓവനാ ഇതിലെ ഓടി കൾച്ചിട്ട് അയിൽ തട്ടി വീഴും താകും അടങ്ങിയിരിക്കൂലേ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ വേറെ ആരെട്ത്തൊന്നും ഒരഞ്ച് മിനിറ്റ് ആരെങ്കിലും ഒന്ന് പൊർത്ത് പോയി ഇട്ത്ത്കൊണ്ടോയി നോക്കാന്ണ്ടെങ്കിൽ അമ്മക് അത്രക്ക് റിസ്കില്ല
മ് മ് ആ ഒറ്റകായേനോണ്ട് ല്ലേ മ് ഇവടെ ങ് അനിയൻ ചെറുതാകുന്ന സമയത്ത് ഇതേ മാരി തന്നെരായിരുന്നു നെൽത്ത് വെച്ച് കഴിഞ്ഞാ ഓന് ഞങ്ങക്ക് ആ സമയംന്നർഞ്ഞാല് ഫോൺ ഒന്ന് യൂസ്
ആ അന്ന് മാത്രം ഇത് പോ ടി വി ഓണാക്കി കൊടുത്ത് കയിഞ്ഞാല് ഇത് നോക് ക്കൂല ഇതിന് താല്പര്യേല്ല ഇൻട്രസ് ല്ല നടക്കണം
ആ ആ അത് നല്ലതാ സ്ക്രീന്റെ മുകളിലേക്ക് അധികം കണ്ണ് പോവാത് നല്ലല്ലേ ഇല്ലെങ്ക് ല്ല ഒന്നും ചെയ്തില്ല അവിടെ ഇരു
ആ അങ്ങനെ ഇത് ഒതുങ്ങിയിരിക്കും ഞാൻ ഇങ്ങനെ പറയാ നൊള്ളു രണ്ട് മക്കളും ഇങ്ങൻ തന്നെ ഒതുങ്ങി ഇരിക്കാത്ത ടൈപ്പാ മോളും അങ്ങന പറയാ ഒന്നെങ്കിലും കൊറ ഒതുങ്ങിയിരിക്ക്ണവും ന്ന് വിചാരിച്ചു ഞാൻ പറഞ് അപ്പം ഇന്നോട് ഹസ്ബൻഡ് പറ ഇയൊന്ന് ആലോയിച്ചോക്ക് ഈ കുട്ടി ഇങ്ങനെ ഇതേപോലെ വികൃതിയൊന്നും കാണിക്കാണ്ട്‌ ഒര് ഭാഗത്ത് ഇങ്ങ ഒര് മൂലയില് ഒതുങ്ങി ഇരുന്ന് ഇങ്ങനെ കളിക്കാൻ ആ കുട്ടിനിയായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒര് രസ ണ്ടാവോ ഒര് ഒര് ഒരുവിധം ഓര് പറിണേ ശ രിയാണ് പക്ഷെ നമ്മക്ക് ഇങ്ങട്ടെ എന്തെങ്കിലും എനിക്കങ്ങട്ട് അ സത്യം പറഞ്ഞ ഇല്ല നമുക്കൊരു ഇൻക്ക് ഇന്റതായിട്ടുള്ള ഒരു ടൈം ഒര് ഒര് സി വേറെ ഒര് ദിനോ ഒന്നിനും ഒരു ടൈമും ഇല്ല
ഉം
ഇപ്പം ഇവനൊന്ന് വലുതാണേ വരെ ഇഞ് ഇപ്പം അതന്നെയാരിക്കും
ഇനിയിപ്പോ ഒന്നും നടക്കൂലാന്ന് പക്ഷേ സ്ക്രീനിൽ നോക്കാ ത്തത് തന്നെയല്ലെ നല്ലത് ഈ കണ്ണിനൊന്നും കൊഴപ്പണ്ടാവത്തില്ല ഉം അതേ മായിരി ഈ ആക്ടീവ് ആയിട്ട് ഇരിക്കുമ്പോ പിന്നെ അത്രേം നല്ലെയ ലൈബ്ര
ആ ആ ഇത് കൊറച്ച് ഓവർ ആക്റ്റീവ് ആക്റ്റീവാ ഞാനൊരു തലപ്പോ ഇന്ന് ഇപ്പൊ രാവിലെ ഓന് എണീറ്റപ്പോ ഓന്റെ ടോയ്സ് ഒക്കെ പെർക്കി കൊണ്ടോയാണ്ട് ഒക്കെ ഒത്ക്കി റെഡിയാക്കി ഷെൽഫാൾ ഒക്കെ അടച്ചിട്ട് ഒക്കെ റെഡി ആക്കിയിട്ടിനെതാ ഓനെണീക്കും ഫുള്ള്താ ലിവിംഗ് റൂമ് മുതൽ കിച്ചൺ വരെണ്ട്
ഇതാരാപ്പതിന്റെ ഉള്ളിൽ വെ ച്ചത് ഇൻ
ആ അതെന്നെ അവസ്ഥ ഇനി പിന്നെ കുത്തിക്കേറ്റിയത് കിട്ടിയിട്ടില്ലെങ്കിൽ അഹ് സംസാരിക്കാൻ കൊ ച്ച് ബേക്ക്ക്കാ ഇന്നട്ട് ഉമ്മച്ചിയെ ബാ ബാ നമ്മള് കൊണ്ടോവും ഇങ്ങട്ട് തലങ്ങോണ്ട്‌ സെന്നു ബ്രുംബ്രും താ താ ന്ന് ആ ഓന്റെ പെരുന്നാളിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ പെട്ടെന്ന് ഇഞ് രാവിലെ ആകുമ്പോ എല്ലാരും ഗസ്റ്റ് ഒക്കെ വരോല്ലോ അപ്പൊ ഞാൻ പെട്ടെന്ന് പണി തീർക്കട്ടെ മോളണെങ്കിൽ അപ്പുറത്തെ വീട്ടിക്ക് മൈലാഞ്ചിടാൻ വേണ്ടി പോയി
ആ ആ
ഇപ്പ പിന്നെ ഇത് എന്തൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ വിചാരി ങ്ങൾ നോക്കായിരുന്നു അതിൽ എന്തോ ചെയ്തേക്കണേ എന്ന് അറിയാമോ പിന്നെ പിന്നെ എന്താ ചെയ്തച്ച മോള ഒരു പിന്നെ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതി മേലെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ ആ ഫ്ലവർ നില തെറിഞ്ഞി പൊട്ടിച്ച് എന്നിട്ട് അതിന്റെ ഇതൾ എട് - എങ്ങാണ്ട് മൂക്കിലിട്ട്
ഐശോ
ഉമ്മച്ചി ഉമ്മച്ചി ഇങ്ങനെ കാണിച്ചു തന്നു ഞാനിത് എന്താ വിചാരിച്ചത് ഇങ്ങനെ നോക്ക്- ആ സമയത്ത് ആള് അപ്പൊ നോക്കുമ്പോ ഒരു സാധനം കാണണ്ട അപ്പൊ ഞാന എടുക്കട്ടെ വിചാരിച്ചങ്ങാണ്ട് ആളെ കിടത്തി ടോർച്ച് അടിച്ചപ്പേക്കും ആൾക്ക് ആളെന്ത് ഇതു മൂക്കില് വിരല് ഇട്ടു
ആ
എന്നിട്ട് അങ്ങോട്ടക്കരഞ്ഞു ആ അങ്ങട്ടക്കരഞ്ഞു അപ്പൊ ഇത് പോയി. ണോ എന്നുള്ളത അറിയില്ല ഉക്ക് മേല കേറിപ്പക്കണോ എന്നുള്ളത് അറിയില്ല എന്താന്നല്ല യാതൊരു ഐഡിയയില്ല അപ്പുറത്തെ വീട്ടിലെ പിന്നെ ആളും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൊറെ നോക്കിയോക്കി. ഇവിടക്ക ഇ കാണില്ല നാലഞ്ച് ഭയങ്കര കരച്ചിലും പിന്നെ ആള് കളിക്കും കളിക്കുന്നതിന്റെടയിൽ ഇങ്ങനെ മൂക്കോണ്ട് ആക്ഷൻ ഇങ്ങനെ ഇ ഇടക്കിടക്ക് ക്ക് ടെൻഷന പ രാത്രി പതിനൊന്ന് മണിയായി. പിന്നെ ഈ സമയത്ത് എന്താ ചെയ്യാൻ നിക്കാറില്ല പിന്നെ കിടത്തി ഉറക്കാനും പേടി ഇനി അഥവാ വല്ല ശ്വാസകോശത്തിലേക്ക് പോവയേ അങ്ങനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ല്ലേ അപ്പ പിന്നെ ഹസ്ബൻഡ ഇല്ലല്ലോ അത് ഞാൻ എന്ത് ചെയ്തു എന്റെ ബ്രദറിനെ വിളിച്ചു അപ്പൊ ആള് വേ വന്ന് എന്നിട്ട് വന്നട്ട് ഞങ്ങള് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടപോയി നോക്കുമ്പോൾന്റെ സാധനം അവിടെ ഉണ്ടായിരുന്നു ഒരു കയയും കാലക്കെക്കവും കുടി ഒരു അത്ങ്ങ് തോണ്ടിയെടുത്ത്
പക്ഷെ നമക്ക് നോക്കിക്കഴിഞ്ഞാ പെട്ടെന്ന് കാണൂലല്ലോ അല്ലേ?
നമ്മള് നോക്കിട്ടൊന്നും കാണില്ല അത്രക്കും വര ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടതരാത് ഇത്തിരിയും കൂടിറിയിക്കയാണെങ്കിൽ പിന്നെ സർജറി ഇല്ലാതെ രക്ഷണ്ടായിരില്ലട്ടോ എന്താ ചെയ്യാ അപ്പൊ ആഹ് അനിയൻ പറയാ ആ തോട്ടി ഓല കയ്യിലോരു കൊക്കണ്ട് ചെറിയൊരു ചെവിയില് തൊണ്ടണ ചെപ്പി തൊണിന്റെ പോലത്തെരു സാനം കൊറച്ച് നീള്ളത്തില സാനം അങ്ങനത്തൊരു തോട്ടി വാ
ആവശ്യം വരുന്ന് എടക്കിടക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരുന്ന്
ഒരു പ്രാവശ്യം ഇട്ടാ മക്കള് എടക്കും തലക്കുമ്മ് അങ്ങനെ ഇട്ടു വെക്കുട്ടോ പറഞ്ഞ് അപ്പോം ശ്രദ്ധിക്കാൻ പറഞ്ഞെക്കണു പിന്നെ ഇത് വരെ അങ്ങനത്തൊര് ഇതൊന്നും വന്നിട്ടില്ല മമ്മി ഓയ്
ഉം
ഓട് ടി കളിച്ചോ
കൂടെ വിളിക്കുന്ന്ണ്ടല്ലേ മൂപ്പർക്ക് ഒരേന്റർടൈൻമെൻറ്റ്ന്ന് ആഹ് ആഹ് ഇപ്പൊ ഓൺലൈനില് മറ്റേ ആക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കൊറേ സാധനങ്ങള് കിട്ടുലോ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നെ
അതൊന്നും ഒന്നും ഇരിക്കൂല ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കന്നെ ഞങ്ങക്ക് വേണ്ടത് വണ്ടിപെറും വെറും വണ്ടിപ്രാന്തനാ
ആഹ്
എവടെ പോയാലും വണ്ടി വേണം ഇന്നട്ടോ അത് കൊണ്ടന്നിട്ട് നാലേറും
ഉമ് അതിന്റെ ഉള്ളില് മെഷീനാ വേ
ഹഅ് സത്യാ പർഞ്ഞെ ഇപ്പൊ മ മറ്റെത് ഇലക്ട്രിക്കൽ കാർ ശരിക്കും ഒറ്റക്ക് ഓടിക്കാൻ പഠിച്ച്ക്ക്ണ് ശരിക്ക്ന്ന്ല്ല ഇത് പിന്നെ സ്റ്റിയറിങ് തിരിക്കാനൊന്നും അറീല്ല ഇന്നാലും ആൾക്ക് ചവിട്ടികഴിഞ്ഞാൽ അത് പോകും ന്നുള്ളത് അറിയാം എന്നിട്ട് അവിടെ ചവിട്ടും പുറത്ത്ന്ന് എന്നിട്ട് എവിടെേലും കൊണ്ടയിട്ട് ഇടിക്കും എന്നിട്ട് അവിടെ നിന്ന് വിളിക്കും ന്നോട് തിരിച്ചു പറയാൻ ഒന്നും വൈക്കൂല്ല
അടുത്ത സ്ഥലത്തേക്ക് തിരി ച്ചു കുൻ ക്യും
അതാ അതറിയില്ല പിന്നെ ഇതന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും
ഉം ഇവിടെ അനിയനൊക്കെ എങ്ങനെയന്ന് വെച്ചാല് ഈ പറമ്പില് ഓരോരോ ഉത്സവത്തിനൊക്കെ പോകുമ്പഴേ പീടിയേൽ ഇങ്ങനെ ഉണ്ടാവല്ലോ ഈ കാറിന്റെ ടോയ് ഒക്കെ ഇതിന്റെ കളർ വെച്ച് ത് ഓന് വേണം ഒരു കളർ പറയും അതെടുത്തുകൊടുക്കുമ്പയി ഇതല്ല വേറെ എന്നിട്ട് അടുത്ത കാണിക്കും ഉമ്
ഒരു കളറും ഈ കളർ ഐഡന്റിറ്റിഫൈ ചെയ്യാൻ പറ്റ്ണ്ല്ല ഒരു കെത്യേട് ഇതാണ് ഇപ്പം മോൾക് ഉസ്കൂൾക്കു സാനം എടുക്കുമ്പോ ഒക്കെ പിങ്ക് പിങ്കല്ലാത്തൊരു സാധനം വേ ണ്ട ഞാന് ഇങ്ങട്ട് ഇത് ഒരു കടേന്ന് ഒരു ബാഗ് പിങ്ക് കിട്ടി അപ്പ പ്പറത്തെ കടേ പോണം വാട്ടർബോട്ട് ല് പിങ്ക് കിട്ടണെങ്കിൽ നിട്ടങ്ങിട്ട് ഗതി തികെട്ട് ഞാന്
ശോ എനിക്ക് ഈ കളറ് മതി ഈ കളർ മതി തീ നന്നെ
പിന്നെ നെയിംസ്ലിപ്പ് ഞമ്മളൊക്കെ നെയിം സ്ലിപ്പ് കിട്ടിയത് ഒട്ടിക്കല്ലേ ഒരു കു കു കുറോമ് ഇണ്ടത്രേ എനിക്കറിയില്ല ഇത് ഏത്കുറോമിൻ ഒരു ക്യാരക്ടർ ആണത്രേ ആ കുറോമിന്റെന്നെയാണ് ഫ്രണ്ട്സ് ഒക്കെ വാങ്ങിക്കണ ആ കുറോമിന്റെന്നെ വേണംന്ന് രണ്ട് മൂന്ന് കടേ പോയിട്ട് ഒരു ബോർഡ് കി ഒരു കടേന്ന് കുറോമി
കുറോമീനെ കിട്ടീന്ന് ഈ പിള്ളേരൊക്കെ ഒന്ന് ഓ സംസാരിക്കാനായി കഴിഞ്ഞ ഴിഞ്ഞാല് കുറേ കാർട്ടൂണിൻ്റെ ക്യാരക്ട ർസിനൊക്കെ പഠിക്ക ല്ലേ
നമ്മുക്കൊന്നും അറിയാത അറിയൂല്ല ഞമ്മളൊക്കെ ചെറുതായിരുന്ന് നമ്മളൊക്കെ ചെറുതായി കുട്ടിച്ചാത്തൻ സീരിയേല് ഇണ്ടായ്ര്ന്ന്. അതുപോലെ തന്നെ ബാലരമ്മേം ത്തൊരു മായാവിയും അതുപോലെ ഒരു കായംകുളം കൊച്ചുണ്ണി
ഞങ്ങള് കൊറച്ചും കൂടെ ഉണ്ട്ട്ടോ ഈ ഡോറബുജി മറ്റേ മായക്കണ്ണനൊക്കെ
ആ ഞങ്ങളായപ്പം ഞങ്ങളതായപ്പെ ടി വി ഒന്നും വല്ലാണ്ടല്ല ചെറുതാകുമ്പോ സമയ ത്തൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ എന്താന്നുവെച്ചാല് ഞാൻ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ പ ഞങ്ങൾതൊരു ഉൾഗ്രാമേര്ന്ന് അപ്പൊ രൺ ഞാനൊരു നാലാം ക്ലാസ് ഒക്കെ പഠിക്ക്ണ സമയത്ത് സമയത്തന്നെ ഞങ്ങൾ നാട്ടില് കറണ്ടന്നെ വര്നത് അതൊരു കറണ്ടനല്ലേ അത് ശെരി ആണ് എന്നും ഇങ്ങനെ നമ്മള് വിളക്കെത്തിച്ചിട്ടൊക്കെയാണ് ഇതായിരുന്നീരുന്നത് പിന്നെ കറണ്ട് വന്നേരം നമ്മള് സി ഡി പ്ലെയറില് ഇട്ട് കാണുവല്ലോ
ആ
അങ്ങനെയായിരുന്നു കണക്ഷഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഇത് പിന്നെ ഒരു ഏഴാം ക്ലാസിലക്കെ എത്തുന്ന സമയാണ് ഇങ്ങനെ ഈ കേബിൾ കണക്ഷനും അതുകേബിളൊന്നുണ്ടായില്ല നാട്ടിൽ നമ്മളി ഡിഷ് ടി വി ഉണ്ടാവല്ലോ
ആ ദൂരദർശന്റെ ആന്റിന അല്ലേ
ആന്റിന അല്ല ഡിഷ് ഇണ്ടായിരുന്നല്ലോ നമ്മളെ ഇതിന്റക്കെ ചെറിയെ പിന്നെ
കൊട പോലത്തെ
കോട പോലത്തെ ആ അത് വേ വന്ന്ണ്ടായിരുന്നത്
ആ അങ്ങനെയ
അപ്പൊ അതിലന്നെ ഓ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിലൊക്കെ ടി വി ഉണ്ടാവു നാട്ടിൽ അവിടെ നാട്ടത്തെ മൂഴോ കുട്ടികളും ഉണ്ടാവും അത് നമ്മള് ചെല്ലുമ്പോഴേക്കിന് ആ ചെല്ലുമ്പഴേ ഇനി ചെലപ്പോ അവരത് ടൈം കഴിയാനായിട്ട് അവര് ടിവി ഓഫ് ആക്കും കുട്ടിക്കാലത്ത് ഇങ്ങട്ട് ചൊമരില് ചാരി ഇരിക്കണ്ടാ പറയും മുടീത്തെ എണ്ണയാവുന്ന് പറയും അപ്പൊ പിന്നെ അവിടുന്ന് എറങ്ങി പോരും അങ്ങനെയക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലൊക്കെ
ചേച്ചി ഇരുന്നാലേ ഞാൻ പിന്നെ വിളിക്കാവേ